ഹലോ കേക്കുന്നുണ്ടോ? ആ കേക്കുന്നുണ്ട്. എന്തൊടുക്കുവാ? ചുമ്മായിരിക്കുവാടി ഇവിടെ ഭയങ്കര മഴയും മഞ്ഞൊക്കയ ഇപ്പ ഇങ്ങനെ ഇരിക്കുവായിരുന്നു മഴ പെയ്ത്. രാവിലെ തുണി അലക്കിയിട്ടപ്പ മഴ പെയ്ത് ആ
ഉം ഞാ ഞാനിവിടിങ്ങനോരോ
ആ ആ
ഇവിടെ ഇവിടൊണ്ട്
ആ ഞാനിങ്ങനെ പാട്ടൊക്കെ കേട്ടിരിക്കുവായിരു ന്ന്. ഭയങ്കര തണുപ്പാ അപ്പൊ ഞാനിങ്ങനെ ഒരു ചായ കുടിച്ച് ചലോന്നുള്ള പ്ലാനില്ലായിരുന്നു മടി ഏയ് ഇവിടെ ഞാൻ നടുകയം ദായിരിക്കുവാ ഇടയിലാണെങ്കില് എന്നാ ഇപ്പൊ ഗ്ലാസ്ഡോറ
ആ ആ ആ
ത്തേക്ക് നോക്കു ഇപ്പണെ നല്ല മഞ്ഞാണ്. ചെറിയ ചാറ്റമഴയൊണ്ട് പാട്ടൊക്കെവെച്ച് വെളിയിലിറാങ്ങാൻ മടിയാടി അതൊണ്ട് പാട്ടൊക്കെ വെച്ച്
ആ പനിയാണോ സൗണ്ട് മാറിയിരിക്കുന്നു
ഇല്ല കൊഴപ്പമില്ല
ആ ആ എല്ലാരും എന്തിയേ
വീട്ടിടുണ്ടടീ
ആ സുഖായിട്ടിരി
സുഖം സുഖം മഴയുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ
ആ പിന്നെ വേറെഎന്തോ ഉണ്ട് എന്തു പാട്ടാ കേട്ടെ
ഞാൻ എന്ന പഴയ സിനിമ പാട്ടില്ലേ മലയാളം
ആ പഴയ പാട്ടുകളാണോ കൂടുതൽ ഇഷ്ടം
അതല്ല നല്ലതല്ലേ എം ജി ശ്രീകുമാർ മോഹൻലാൽ കൊമ്പോ
ആ ആ
ആ അതൊക്കെയിരുന്നു കേക്കും നല്ല രസമാണ് എനിക്കിഷ്ടം മെലഡി കേൾക്കാൻ ഇപ്പം നല്ല മെലഡി അല്ലേ
ആ എനിക്ക് കുത്തുപാട്ടൊക്കെ ഇഷ്ടം ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ടൈപ്പ് ഉണ്ടല്ലോ
നിന്റെ ജനറേഷന്റെ കുഴപ്പമാ
ആ പക്ഷേ നല്ലരസ അതല്ലേ രസം
ഉം മഴ ഇപ്പ ദേ. വാഴ ടു ഞാനെ ഇല്ലടി ഞാൻ സിനിമ കണ്ടിട്ടില്ല.
ആഹ് ആഹ് ആഹ് നല്ല സിനിമയാ
ആഹ്
ഉം അതിനകത്തെ പാട്ട് കൊള്ളാം മറ്റേ. സെയിം അത്ര നല്ല . പാട്ടില്ലേ അത്.
ആഹ് ഇപ്പത്തെ പാട്ടുകളെക്കെ കേൾക്കുന്നു കുറവ്, ഞാൻ പഴയ പാട്ടുകളെ കൂടുതൽ കേൾക്കത്തൊള്ളൂ. പഴെ പാട്ടുകൾക്കാണ് ആൽ നാവ് കൂടുതൽ ന്നഹ് ന്നാ നമ്മുടെ മെം ഏതെക്കൊരു നോർമ്മകൾ ഓർമ്മകൾ ആഫ് പാട്ട്കള്ലാണുള്ളത്
മ്മകളിഷ് ചെല്ലാത്തോണ്ടെ പഴയത് കേക്കത്തില്ല
ട്ട്ല്ലേ നമ്മളെ കെ എസ് ആർ ടി സിയിലൊക്കെ യാത്ര യ്യുമ്പഴത്തേക്ക് ആഹ് പയേ പാട്ട് ആഹ് എന്നാ തെണ്ണൂറ്കള്ലെ പാട്ടൊക്കെ കേട്ടി ഇങ്ങനെരിക്കുമ്പോര്
ആഹ് ക്കെ ഞാ പോവുമ്പോ ഞാൻ ഇതുപോല്ത്തെ പാട്ടിട്ടോണ്ട് പോഉം ഉം അപ്പഴും നല്ല ഫീലാ. അപ്പൊ നമുക്ക് ഇല്ലാത്ത ആഹ് ആവശ്യല്ലാത്തെക്ക്യോ ഓർമ്മ വരും. അത്
അല്ല മറ്റെ ഇതിന്റകത്ത് ദുൽക്കർ പറയുന്ന പോലെ മഴ, ചായ, ജോൺസൺമാഷിന്റെ പാട്ട്, അതുപോലെയാ
ഓ ഞാൻ പയേ പാട്ട് എ യ്തു പക്ഷെങ്കിലും ബസ് എരുടും നമ്മുടെ
ആ
അത് പക്ഷെ ഹെഡ്സെറ്റ് വെച്ച് കേട്ടാൽതന്നെ നമുക്ക് അത്രയും ഫീൽ തോന്നത്തില്ല നല്ല സൂപ്പർ പാട്ട് കള അതെ പക്ഷെ അതേ പാട്ട് നമ്മള് വീട്ടിൽ വന്ന് കേട്ടാലുണ്ടല്ലോ
വിട്ടിൽ വന്ന് കേട്ടാലുണ്ടല്ലോ ഫിലില്ല ആ അതെന്നാച്ചാൽ നമ്മള് ഒന്നും ചെയ്യാതെ നമ്മള് ചുമ്മാതിരിക്കുവല്ലേ അപ്പ നമ്മുടെ മനസ്സ് ഫുള്ള് ഇതല്ലേ എന്താ സമാധാന ത്തിൽ നമ്മള് യാത്ര ചെയ്യുവല്ലേ വേറെ ചിന്തയൊന്നു ഇല്ല അതുകൊണ്ടായിരിക്കു നമുക്ക് ആ പാട്ട് നന്നായിട്ട് ആസ്വദി ആസ്വദിക്കാൻ പറ്റുന്ന
ആ എന്നാ സൂപ്പർ പാട്ടുകളാ ഞാൻ എന്നിട്ട് ചില പാട്ടൊക്കെ ഇങ്ങനെ മറ്റേ പോയിട്ട് തപ്പിയെടുക്കും പക്ഷെ ആ പാട്ട് ഞാൻ വെച്ച് കേൾക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നത്തില്ല പക്ഷെ ആ വണ്ടി ഇടുമ്പോ സൈഡ് സീറ്റിലൊക്കെ ഇരുന്ന് കേൾക്കുമ്പോ
അപ്പൊ നമ്മളെ നോക്കാനെ നമ്മളെ കേക്കാൻ ആൾക്കാരുണ്ടല്ലോടി അതാ മൂ എനിക്കിഷ്ട മധു ബാലകൃഷ്ണ നല്ല പാട്ടുകളല്ലേ മധു ബാലകൃഷ്ണൻ
ആ ഏത് പാട്ടാ
പുള്ളിയുടെ എല്ലാ പാട്ടുകളും എനിക്കിഷ്ട നല്ല രസാ പുള്ളിക്ക് ഭയങ്കര എന്താണ് ശബ്ദം ഭയങ്കര സ്ലോ നല്ല സൂപ്പറല്ലേ പൊളിയാ അതിങ്ങനെ ഹെഡ്സെറ്റില് കേക്ക കേൾക്കണോടി അയ്യോ എന്നാ ഭംഗിയാണോ വയ്യ ഹാ നല്ല രസവാ പുള്ളിടെ കൊറേ പാട്ടുണ്ട് അതല്ല ഇത് പിന്നെ എന്റെ അമ്മ എ ന്തിയെ?
ഇവിടെ ഉണ്ട്
ആഹ് ജോലിക്ക് പോവുന്നില്ലേ നീ ജോലി ആയില്ലേ
ഇല്ല
ആഹ്
ഉം
നോക്കുന്നേ എന്നാ ജോലിയാ നോക്കുന്നേ
എന്തെങ്കിലും നോക്കണം ഇനിയിപ്പ പോണോന്ന് വിചാരിച്ചിട്ടാ എന്തോത്തിനേലും
ആഹ് മഴ ആയിക്കഴിഞ്ഞാ ഭയങ്ക മടിയാടി
ഒന്നാതെ മടിയാ, അതിന്റെ കൂട്ടത്തി മഴേം കൂടെ ആയാ പിന്നെ പറയണ്ട
അതെ മഴേ ങ്ങാ മടിയാ മഴ ആയിക്കഴിഞ്ഞ നനയില്ലെ അതൊക്കെ ഒരു മടിയാ
ആ
എനിക്കൊക്കെ മടിയാ മടി കാ ര്ണ രാവിലെ വൈ എഴുന്നേക്കാൻ കൂടെ മടിയാ
ആ എനിക്ക് പിന്നെ അത്രേം കൂടെ
ഞാൻ പൊതച്ചു മൂടി അഞ്ച് മണിക്കലാറം അടിക്കൂല്ലോ അപ്പൊ പൊതച്ചു മൂടി ഒന്നുകൂടെ പൊതച്ചങ്ങ് കിടക്കും
ആ അവിടെ ഒന്നാത് തണുപ്പൂടെ ആയതുകൊണ്ട് ഭയങ്കര മടിയ ഇവിടെ തണുപ്പില്ലാഞ്ഞിട്ടേ മടി ഹും
ഇതാടി നല്ല ഒരു ഇതാ ഉം ഭയങ്കര തിരക്കാ ഇവിടെ നിറച്ച് ആളുകളാ ഈ സമയത്ത് ഇവിടെ ആ സ്കൂള് തുറക്കാറായില്ലേ അപ്പൊ എല്ലാരും ഈ ഒരു സമയത്ത് ഭയങ്കര തെരക്കാ മഞ്ഞും മഴയും ഇങ്ങോട്ട് കേറി വരുന്നത് നല്ല നല്ല എന്താ നല്ല കണ്ണിന് ക്കെ നല്ല സുഖള്ള കാഴ്ചയാ ഇപ്പൊ ഇവിടെ വെള്ളച്ചാട്ടങ്ങള് ഉണ്ടെ തുടങ്ങിയിട്ടുണ്ട് മലേന്ന് ഉം ഇപ്പ മഴ ആ ഇപ്പ ഇവിടെ തുടങ്ങുന്ന മൊത്തം എ മൊത്തം മലകളല്ലേ അ മലകൾ ഫുള്ള് വെള്ള ചാട്ടാകാറാകും വറ്റി വരേണ്ടതെല്ല ഇപ്പം തുടങ്ങും ആ അപ്പൊ ഭയങ്കര രസാ
സ പക്ഷെ അവ്ടെ താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ
നമ്മൾ എന്തിനാ കണ്ടിട്ട് പോയാ പോരേ എന്തിനാ താമസിക്ക
അത് ശരിയാ അനുഭവിക്കരുതെന്ന്
അതത ക്കത്തിന് കാരണമാകു
വേറെ എന്താ വിശേഷൊഒക്കെ എല്ലാരും വിളിച്ചോ കൂട്ടുകാരൊക്കെ
ഇല്ല ഉം ആര് ഞാൻപ്പ ആരേം വിളിക്കാറില്ല
ആ
ആ എല്ലാ തിരക്കുകളല്ല എല്ലാവാരും തിരക്കിലാണ് പിന്നെ നമ്മളാരേം ശല്യം ചെയ്യ പാടില്ലല്ലോ റേഞ്ച് ഉണ്ടോടി നിനക്ക്
ആ റേഞ്ചൊക്കെ ഒണ്ട് ഇവിടെ അങ്ങനെ എടക്ക് വല്ലോം വൈകുന്നേരവാവുമ്പോ ഒരു രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോ റെയ് പോവും
ഹാ ഞങ്ങ ക്ക്‌ ഇവിടെ വീട്ടിലേക്ക് പോയിക്കഴിഞ്ഞാൻ റേയ്ഞ്ചില്ല
ഹോ ഇല്ല ഓൾറെഡി ഞങ്ങടെ ഇവിടൊക്കെ നെ നെറ്റ്‌വർക്ക് ഉള്ളടവാ നല്ല ഇതൊള്ള ഫൈവ് ജി ഒക്കെ കിട്ട
ആ ആ
ആ സിറ്റി അല്ലേ അത് ഞങ്ങടെ സിറ്റി ആ അത്
ആ ഞങ്ങൾ എന്നാ ചെയ്യാന ഈ കുന്നും പൊർത്ത് ഇര്ന്ന് അങ്ങോട്ടും ഇങ്ങട്ടും നോക്കിയിരിക്കാന്നല്ലാതെ ഒര് ര ക്ഷില്ലാ
ആ അപ്പൊ എങ്ങനെ മറ്റേ ക്രിക്കറ്റ് കളിയൊക്കെ തൊടങ്ങിയോ അത് ഭയങ്കര ഇഷ്ടവല്ലേ ക്രിക്കറ്റ് ആ തീരാറായോ ഐ പി എൽ ആണോ ഏതാ പൊക്കൊണ്ടിരിക്കിന്നെ ആണോ ആ ഞാൻ കാണാറില്ല ഇ ഇപ്പെ എവിടെ വരെ ആയി
ഈ മാസം ലാസ്റ്റ് ഫൈനലാ
ആണോ അല്ല ആരൊക്കെ ഇപ്പം ജയിച്ച് നിക്ക്‌ന്നേ
ഇപ്പൊ ഇന്നൊരു ക്വാളിഫയർ ഉണ്ട് ഇന്നുകൂടെ ഒരെണ്ണം ഉണ്ട് ലാസ്റ്റ് മത്സരത്തിൽ ഇന്ന് ജയിക്കുന്നവര് ഒ ഒരാൾ ഓൾറെഡി ഒരു ടീം എന്റെ ടീം ഫൈനലായി ലാസ്റ്റ് ൽ കളിക്കാൻ കേറി എനി ഒരു ടീമും കൂടെ വരണം ഇന്ന് കളീൽ ആര് ജയിക്കുന്നു അവര് രണ്ടുപേരും കൂടെ മെയ് മുപ്പത്തൊന്നാന്ന് തോന്നുന്നു ഫൈനൽ ഉം കാണണം എനിക്ക് എ എന്റെ ടീം കളിക്കുന്നെ ജയിക്കണമായിരുന്നു കപ്പടിക്കണാമായിരുന്നു
ആണോ ഏതാ ഉം കേരള ബ്ലാസ്റ്റേഴ്സ് ആണോ ഐ പി എൽ എനിക്കറിയത്തില്ല ഇത്
ബ്ലാസ്റ്റേഴ്‌സ്ൻ ഒന്നും ടീമില്ല ഇത് എന്തായിരുന്നു ആർ സി ബി
അല്ല മറ്റേത് എന്തിയെ അപ്പം അത് എവ്ടാ ഐ പി എല്ലിൽ അല്ലേ കേരള ബ്ലാസ്റ്റേഴ്സിൻ
ആ ഫുഡ് ബോൾ ഞാൻ കാണത്തില്ല
ആ ഫുട്ബോള് ചുമ്മാ ഫുട്ബോൾ പക്ഷെ എനിക്ക് ക്രിക്കറ്റാ ഇഷ്ടം പക്ഷെ ഇങ്ങനത്തെ ഒന്നും ഇഷ് ട്ട ഇല്ലാത്തെ എനിക്ക് വല്യ വല്യ കളികളാ ഇഷ്ടം
അത് കളി അറിയാത്തെ ഇത് ത് എടി ഇത് എളുപ്പാ ഇതൊക്കെ ഇന്ത്യ ത്തുള്ള എല്ലാ ആൾക്കാരല്ലേ അപ്പോ ഇന്ത്യക്കകത്ത് ടീമുകളല്ലേ അപ്പൊ നമക്ക് ഭയ- ഭയങ്കരമായിട്ട ശവും ണം ഒരേ ടീമിൽ കളിക്കുന്നേരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും
ഓ ആ ശരി ആ ആ ഇപ്പ വെക്കുന്ന ബ്രദർ വെക്കു- കാണാം ആ കാണൻ തോന്ന ഇവിടെ സിനിമ കാണാൻ സമയ ഇല്ലാണ്ട് അപ്പോഴാണ് ക്രിക്കറ്റ് കളി കാണത്
പ്രേമവാ
അതെ സിനിമ ഡ്രാമ ഡ്രാമ കാണം നോ ഒരു എപ്പിസോഡ് കണ്ടാ പിന്നെ പ്ര്രാന്ത് കയറും ഫുൾ കാണാതെ ഉറക്കം പരത്തി അതുകൊണ്ട് ഇപ്പ ഞാൻ കുറച്ച് ദിവസത്തേക്ക് നിർത്തി വെച്ചേക്ക ഇല്ലെങ്കിൽ പിന്നെ സമയം കിട്ടത്തില്ല പണിയെടുക്ക ഉം കൊറിയനും ചൈനീസ് സും ഉം കൊള്ളാം ത്
ചൈനീസ് ഉണ്ടോ
ഉം ഹീറോയ ഹീറോയിനെ ഇക്കെ കണ്ട വരുമ്പോം കാണും അങ്ങ് ഇരുന്ന് കുത്തിയിരുന്ന്
ആഹ് ഓ എനിക്ക ഇഷ്ടമല്ല
ആ എന്നാ അങ്ങോട്ട് വിളിക്കാവേ
ആഹ് ആഹ് ശരി ശരി